ഹലോ ഹലോ ആ ഇപ്പഴാ കേട്ടാ ഇപ്പഴാ പ്പെയാ കേട്ടെ ഹാ ആ എന്തെടുക്കാ ആ സുഖായിട്ട് പോകുന്നു ആ സുഖായിട്ട് പോകുന്നു അവിടെ എന്താണ്ട്
ആ ഇവിടെയും സുഖയിട്ട് പോകുന്നു ഇപ്പൊ വൈകുന്നേരത്തെ ചായ കുടി ചായ കുടിക്കാനും വേണ്ടി നികേനി ചായ ഇണ്ടാ വെച്ചോ
ആ ആ
ആ എന്താ നിങ്ങള് ചായകുടിയൊക്കെ കഴിഞ്ഞാ
ഇല്ല ചായ ഇടുന്ന് അമ്മ
അ അ അ ഓക്കേ അപ്പൊ എന്ത് ചായക്ക് കടിയൊക്കെ എന്താ ഇണ്ടാവല്
ചാ അത് ഇത് ഒണ്ടാക്കി വെച്ചിട്ടുണ്ട് ച ക്കവർത്തതൊണ്ട്
ആ ആ ഓക്കെ ഇന്ന് ഇന്ന് വറുത്തതാണോ അതോ ആദ്യം വറുത്ത് വെച്ചത്
ഇന്ന് വറത്തയാ
അത് നല്ല ക്രിസ് ത്തിയായിട്ട് കിട്ടാറ്ണ്ട് ചക്ക വറുത്തത്
ആ ഉണ്ട്
അപ്പ അത് എത്ര ദിവസം വരെ സൂക്ഷിച്ച് വെക്കാ
ആ ഇവ്ടെ അങ്ങനെ ഒത്തിരി അങ്ങനെ ഇരിക്കത്തില്ല പിള്ളാരൊക്കെ ഇട്ത്തണ്ട് കഴിക്കും
ആ ആ ഒരീസൊക്കെ നിക്കറ്ണ്ടാവും നിക്കലുണ്ടാവോള്ളൂ കൊറെ അവിടെ വീട്ടില് മക്കള്ണ്ടോ
ഇല്ല രണ്ടേരുണ്ട് ഒരാള് ഇവിടെ ഇല്ലായിര്ന്ന് ഇന്ന് വന്നിട്ട് ണ്ട്
ആ ആ ഒക്കെ ചക്ക കഴിഞ്ഞില്ലേ ഇവിടെക്കെ ചക്ക ചക്കൊക്കെ കഴിഞ്ഞു
ഇവിടെ തായെന്ന് ക്കെ പ്ലാവിന്റെ തായേന്ന് നമ്മള് എട്ത്ത് ശേ മേളിൽ നിൽപ്പുണ്ട് അത് ഇനി അങ്ങനെ എട്ക്കുംന്നുള്ള ആ
അ ആ മാങ്ങ ഒക്കെ ഇണ്ടായിരുന്നു മാങ്ങ സീസണോക്കെ ല്ലേ
ണ്ട് അതൊക്കെ കയ്ഞ്ഞു ആ ഒണക്കിയൊക്കെ വേച്ചിട്ടുണ്ട് ഉണക്കിയം കൊ ഒണക്കി വെച്ച്ട്ട്ണ്ട്
ആഹ് ഒണക്കിവെച്ചത് എന്താ ചെയ്യാ ങ്ങള്
പിന്നെ അ
ആഹ് ആച്ചാർ എങ്ങനെയാണ് ഉമ്മ കൈഞ്ഞ കൊല്ലം അങ്ങനെ കൊറച്ച് മാങ്ങ ഒണക്കി വെച്ചത് ഇവിടെ ഇപ്പളും ഇരുപ്പുണ്ട് ഇപ്പ എന്താ കാട്ടണ്ടേ അറിയില്ല ഒണക്കി വെക്കണെല്ലാരും ഒണക്കി വെക്കണ കണ്ടപ്പോ അങ്ങനെ ഒണക്കി വെച്ചതെയ്ന്നു
ആഹ് ഞാനിത് അച്ചാർ ഇടും വെച്ചാ അത് വെള്ളത്തി ഇട്ട് ഒന്ന് കുതുക്കും കൊറ്നേരത്തേക്ക് വേല്ലത്തി ഇട്ട് കൂത്ത് ചിട്ട് നമ്മള് പിന്നെ നമ്മൾ അച്ചാറി ഇടുന്ന പോലെ അങ്ങ് പൊടിയൊക്കെ ഇട്ട് എടുക്കവാ കടുവൊക്കെവർത്ത്
ആഹ് ആഹ് ഓക്കെ അത് ട്ടേയ്സ്റ്റ്
ബസുണ്ട്
ക്ക് നോക്കണോന്ന്
ആഹ് പിന്നെ ചക്ക വെച്ച് ഞങ്ങൾ കൊറെേ കാര്യങ്ങളൊക്കെ ഇണ്ടായി
ചക്ക വെച്ച്
ചക്ക ചക്കയൊക്കെ വറുക്കും പിന്നെ ചക്ക പൂഞ്ഞൊക്കെ തോരൻവെയ്ക്കും പൂഞ്ഞ് എറച്ചിക്കറി വെക്കും അങ്ങനൊക്കെ ചക്ക വച്ച് വരും
ആ ആ ഓക്കെ വേറെ തണൽ വൃക്ഷത്തൈകളൊ ക്കെണ്ടാ വീട്ടില്
വേറെ പിന്നെ വാഴയൊക്കെയേ ഉള്ളൂ ഇപ്പ പിന്നെ കൃഷിയൊക്കെ കൊറവാ മറ്റേ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഉം അവിടോ അ ആ അത്രയില്ല
ആ ഇ ഇവിടെ ആ നിങ്ങൾ പറഞ്ഞത്പോലെ ചക്കൊക്കെ കഴിഞ്ഞ് മാങ്ങ ഒക്കെ ഉണ്ടായി മാങ്ങ ഏകദേശൊക്കെ തീർന്നു ഇനിയിപ്പോ മരത്തുമ്മൽ ഒന്നോ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഉള്ളൂ പിന്നതുപോലെ റംബൂട്ടാന് ഉണ്ടത് ഞാനും നിറയെ കഴിച്ചിട്ടുണ്ട് ആ
ആ ആ ആ
മഞ്ഞ റംബൂട്ടാനുണ്ട് ചോപ്പ് റംബൂട്ടാനുണ്ട് മഞ്ഞ റംബൂട്ടാൻ ഇപ്പോ പഴുക്കാൻ തുടങ്ങിയെ ആ രണ്ട് കളറാണ് ഉള്ളത്
ഉം
മഞ്ഞ റംബൂട്ടാന് നല്ല ടേസ്റ്റാ അതിങ്ങനെ കുരുവിലൊ
ആ ഇവിടെ നമ്മൾ അടുത്തൊരു വീട്ടിലൊക്കെ നിപ്പോണ്ട് പക്ഷെ അത് മഞ്ഞ കളറല്ലല്ലല്ലോ പ പച്ചയല്ലേ
അത് പഴുക്കുമ്പോള് മഞ്ഞയും ചുവപ്പുക്കെ ആവല്ലേ
ആ ഓ ഓ
ആ സാധാരണ എല്ലോടു ത്തും കണ്ട് വരുന്നത് ചുവപ്പുകളറാണല്ലോ ഉള്ളത് ഇവിടെ ഞങ്ങള് മഞ്ഞ കളറുള്ളതും ഉണ്ട്
ആ ആ ആ ആ
ആ പിന്നെ അതുപോലെ തന്നെ ചിക്കുവുണ്ട് ചിക്കു സപ്പോട്ടയല്ലെ
ചിക്കൊ അതെന്താ
സപ്പോട്ട സപ്പോട്ട
സപ്പോർട്ടക്ക ആ ആ ആ
അതുണ്ട് അതും ഇപ്പൊ നിറയേ കായ്ച കൊറേ പറിച്ച് ജ്യൂസ്‌ അടിച്ചൊക്കെ കുടിച്ചു ഇപ്പളും മരത്തില് കായ പുതിയതു
അത് ജ്യൂസ് അടിക്കുവോ
ആഹ ചിക്കു ജ്യൂസൊക്കെ നമ്മള് കടയിലൊക്കെ പോയാല് ചിക്കു ജ്യൂസ് എന്ന് പറയും സപ്പോട്ട ജ്യൂസ് അങ്ങനെ ജ്യൂസടിച്ച് ബൂസ്റ്റൊ ഇട്ട് അടിച്ചാ നല്ല ടേസ്റ്റാ കട്ടപ്പാലും ബൂസ്റ്റും പഞ്ചസാരയും ഈ ചിക്കുവിന്റെ ഉള്ളപത്തെ കായം ബോട്ട് അടിച്ചാൽ അടി പൊളിയാണ് കടലിൽ നിന്ന് വാങ്ങുന്നതിനേ നാട്ടിലെ ഡേറ്റ്സ് അതിലേക്ക് പിന്നെ നമ്മള് ഐസ്ക്രീം കൂടിയൊക്കെ ഇട്ടാല് അടിപൊളിയാണ്
ആഹ ആഹ് ആഹ് ആഹ് ഹ ആ ആ
ആ പിന്നെ അതുപോലെ അരി നെല്ലിക്ക ഇണ്ട് പിന്നെ കൊടുംപുളി ഇപ്രാവശ്യം ആദ്യായിട്ട് കാ ചിനക്ക് കുറേ ആയി കുഴിച്ചിട്ടിട്ട് ഒരു മരം ഒറ്റകൊള്ളതുകൊണ്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല ഇനി കായിച്ച്
ആ ആ ഹാ
ഞങ്ങൾടെ വീട്ടിലുള്ളത് ചാമ്പക്കയുണ്ട്
ആഹ് ആഹ് ആ് ആഹ ചാമ്പയ്ക്ക അച്ചാറൊക്കെ ഇടാല്ലോ
അച്ചാറോക്കെ ഇടാറുണ്ട് പിന്നെ മോൾക്ക് നല്ല ഇഷ് ഇത് ചാമ്പക്ക ഓരോ രണ്ട് വയസാരും മോളുണ്ട് അതെങ്ങനെ കഴിക്കും അപ്പൊ അടുപ്പിച്ച് ഈ വേനലിന്റെ ലാസ്റ്റിക്ക്‌ ഒ ഒരു വട്ടം പൂവിട്ട് കായ്ച്ച് ക്ഷേ അതില് നിറയെ പുഴുവായിരുന്നു പുഴു ഓ അയ്യൂ നല്ല ചൂട് കാരണം എന്തോ അറിയില്ല നറയെ പുയ്ക്കള് ഞാനിപ്പോ ഇതൊ അടുത്തുള്ള വീട്ടിലൊക്കെ നോക്കി അവിടോച്ചെയുണ്ട് പുഴുക്കള് അതിന്റെ തൊട്ട് മുന്നേ ഉണ്ടായീഞ്ഞ് സീസൺ ആയിട്ടുണ്ടായിരുന്നു അന്ന് പുഴുക്കൊളൊന്നും ഇല്ല്യാഞ്ഞ് അന്ന് നല്ല ശാമ്പ എ
ആഹ്
പിന്നെ വീട്ടില് ആ ആ ഇതൊ ഇതക്ക തന്നെയാണുള്ള പിന്നെ മാവുണ്ട് പ്ലാവുണ്ട് നിങ്ങള് പറഞ്ഞ പോലെ
മഹ് ഹ് ആഹ് രാത്രിലക്കെ ഇനി എന്തോ ഫുഡ്‌
ഏഹ് കേട്ടില്ല
രാത്രിലക്കെ ഇനി ഫുഡ് എന്തുവാ ഇനി വെക്കുവോ അതോ ഇനി രാവിലെ ഒണ്ടാക്കുന്നതാണോ
ഇല്ല രാത്രി ഞങ്ങള് ഉച്ചക്കന്നെ രാത്രിക്ക് കൂടീള്ള ഒരുമിച്ച് ചോറാ ണ്ട ചോറും കറിയൊക്കെ ആകെ ഒരു നേരെ പണിയെടുക്കുള്ളു അത് തന്നെ നേരത്ത ആകും രാവിലെ നേരത്താക്ക ചോറും കറികളും ഒക്കെ ആയന് നിങ്ങളെന്താ ചെയ്യല്
ആഹ ഞങ്ങള് അതുപോലെ തന്നെ പിന്നെ ചെല ദിവസങ്ങളിലൊക്കെ എല്ലാ എന്തെും ചപ്പാത്തി അങ്ങനെയൊക്കെ എന്തെലും ഒക്കെ ഉണ്ടാക്കും
ആഹ്
എന്നുന്നൂല്ല അല്ലപ്പൊഴും
ആഹ് വീട്ടില് ഷുഗർ ഒക്കെ ഒള്ളവരൊണ്ടോ
ഇല്ല മക്കൾക്ക് ചെലപ്പം കൊച്ച് പറ ചപ്പാത്തി വേണം അങ്ങനെ എന്തൊക്കെ പറയുമ്പ ഒണ്ടാക്കും
അങ്ങനെ ഉണ്ടാക്കുംല്ലെ ആഹ് ആഹ് ആഹ് ഉം ആഹ് ഉം ഞങ്ങളിവിടെ എടക്കെപ്പഴേലും ഇവിടെ ഉപ്പൊക്കെ കുറ ഷുഗർ ഉണ്ട് അതായത് ഷുഗറ് കൂടുതൽ എന്ന് പറയനില്യ ബോ മല അപ്പൊന്നെ ക ഞാനി ഡോക്ടർ പറഞ്ഞു മം അപ്പ എടയ്ക്ക് ചപ്പാത്തിഇണ്ടാക്കണ്ട ഇപ്പ മടിയാണ് വൈകുന്നേരം നമ്മള് കൊഴച്ച് പരത്തി ഒണ്ടാക്കണ്ടെ അപ്പൊ മം അപ്പൊ ഒണ്ടാക്കാൻ മടിയാണ് എന്നാല് ഇടക്കൊക്കെ ഒണ്ടാക്കും ചിക്കൻ കറി ള്ളെന്നെ എടക്കൊണ്ടാക്കും അല്ലാതെ പിന്നെ രണ്ടാമതൊരു ഒന്നും ഉണ്ടാക്കലില്ലേ വിടെ സാധാരണ ഒരുമിച്ചാണ് ഇ ണ്ടാക്കല് പിന്നെ അഥവാ തെ കയാതൊക്കെ ഉച്ചക്കത്തെ രാത്രീക്കെ തെകയാതൊക്കെ വന്നാൽ പിന്നെ ഞങ്ങൾ പുറത്തന്ന് ഉണ്ടാക്കിയെ പുറത്ത് പോയി ഓഡർ ചെയ്യുക എന്തെലൊക്കെ ചെയ്യും പിന്ന മം വീട്ടില് കൃഷി ഞങ്ങളന്നാണ് ഞങ്ങള് ഇവിടെചീര ഏഹ് ചീ ര വെള്ളരി വെണ്ട അങ്ങനെ വീട്ടിലേക്ക് അവശ്യ മയാ ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഞങ്ങള് ചെയ്യാനുണ്ട് അത് പുറത്തേക്ക് വിൽക്കാറ നമുക്ക് മായയില്ലാത്ത
ആ ശരിയാ കി ആഹ് ആഹ് ആഹ അത് നല്ലതാ
ത്പ നല്ല മായല്ലേ ഭയങ്കര കേടോ ഉം പിന്നെ ആ ഈ മഴക്കാലൊക്കെ ആയാല് വീട്ടില് വെള്ളമൊക്കെ വരാറുണ്ടോ
വെള്ളോ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അതൊന്നുംല്ല ഉം അവിടെണ്ടോ
ആഹ് ഇവിടെ ഈ കയ്യില കൊല്ല ഒന്നും ഇല്ല ഞങ്ങള് ചുറ്റിയോട് ചുറ്റിയൊക്കെ വല്ല ഉണ്ടെ ചാ വലിയ പ്രളയല്ലേന്നോ അന്ന് നമ്മടെ വീട്ടിലൊക്കെ വെള്ളം കേറി വീട്ടില് വെള്ളം കേറി ഞങ്ങള് സാധനങ്ങളൊ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചീന്ന് എന്റെ വെള്ളം കേയറി ഇറങ്ങി പോകുമ്പോഴാണ് പാട് ഇത് നന്നാക്കണ്ടേ ആകെ ചളിയും മുറ്റത്ത് ഇന്റിലോക്ക് മുറ്റന് മുറ്റക്കൊക്കെ ചളിയും കുന്നു കൂടി
അത് ശരിയാ ആ ഉം
പിന്നെ ആ തോട് അങ്ങനത്തതൊക്കെ അടുത്തുണ്ട് തോട് കോളം
ഇല്ല ഇല്ല ഇല്ല ഇതഴ ആറൊ ക്കെ ഉണ്ട്
ആ ആ ഇവിടെ അടുത്ത് തന്നെ വലിയ തോട് കുളമൊക്കെ ഉണ്ട് അപ്പൊ കൊളന്നറിഞ്ഞ ആ കൊള്ളം നിറഞ്ഞ് പുറത്തേക്ക് വെള്ളം നിറഞ്ഞ് അങ്ങനെയൊക്കെയാണ് വീട്ടിലേക്ക് വെള്ളം വരുന്നത്
വരുന്ന ആ അത് ശെരിയാ
ഉ പിന്നെ എന്ത സ്കൂളൊക്കെ തുറക്കാറായില്ലേ സ്കൂളിലക്കെ ആവശ്യ സാധനങ്ങളൊക്കെ വാടിച്ചോ ആ അപ്പൊ ഇനി സ്കൂളിലേക്ക് പോയാ മതിയാവൂല്ലേ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ച് പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞോ
പൊതിഞ്ഞില്ല മേടിച്ച വെച്ചേക്കന്ന് ഇനി അത് ഏ പൊതിയയണം
ഉ പൊതിയുന്നതാ നല്ലേ ഇനിയിപ്പോ മഴക്കാലൊക്കെല്ലേ അപ്പൊ ഇനി എന്താലും കള് കൊടക്ക കൊണ്ടയാലും ബാഗിന്റെ ഒരു ഭാഗൊക്കെ നനഞ് അപ്പൊക്കെ നനയാതിരിക്കില്ല അപ്പൊ പൊതിയുന്നതൊക്കെന്നെണ് നല്ലത് നല്ല വാട്ടർ പ്രൂഫ് പൊതിനോഡന്നെ പൊതിയുന്നതാ നല്ലത് ഇപ്പൊ ഞാന് ഇവിടെ ഏഹ് ഇവിടെ എന്റെ വീട്ടിൽ ആര അങ്ങനെ സ്കൂളിൽ പോണലി ഇല്ല എനിക്കൊരു മോളുണ്ട് ഒന്നര വയസ്സായിട്ടുള്ളൂ ആ പിന്നെ എനിക്ക് പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടയി ഞ്ഇപ്പോ പിജി കഴിഞ് ഇനി ബി എഡിന് ഹേഗളൂസിങ് കിട്ടീട്ടവേണം അപ്പൊ നോക്കാ വിചാരിച്ച് അഡ്മിഷൻ കിട്ടോ ഇല്ലേ ന്നൊന്നൊറ് ഇനിപ്പൊ സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ് ഹം നല്ല മാർക്ക് ഉണ്ടായാലും പിന്നെ ബി എഡ് പ്പോക്കെ ആവുമ്പോ പ്രത്യേകിച്ചും ഓരോ കോളേജില് എയിസിറ്റിമ് ട്ട് സീറ്റ് അതിൽ തന്നെ പകുതി വേറെ സബ്ജക്ടിന് പോക അങ്ങനെ നാല് ഇന്ന സബ്ജക്ട് ഞാൻ ഫിസിക്കൽ സയൻസാ ഞാൻ ഇവിടെ അടുത്തുള്ള കോളേജിലൊക്കെ ഏകദേശം നാല് അഞ്ച് സീറ്റള്ളേ ഏതായാലും അപ്ലൈ ചെയ്തണ കിട്ടും വിചാരിക്കണ കിട്ടിയാല് പോണം ഇപ്പൊ ചെറിയ മോള്ള് ള്ള ന്നാ ആയിക്കട്ടെന്നാ ശരിട്ടാ